അതണ്ടാ
ആ കേൾക്കണ്ട്
ആഹ് ആഹ് എന്തൊക്കെ വിശേഷം കൊറെ ആയല്ലൊവിളിച്ച്ട്ട് ആ എന്തേ സൗണ്ടൊക്കെ പോയ്ക്ക്ണ് അസുഖൊന്നുല്ലല്ലോ അഹ് അഹ് ആ
ഇപ്പൊ കുട്ട്യാളും മക്കളൊക്കെ സുഖലായില്ലേ ആഹ് വന്നേ മദ്രസ് പോവാനായി രാത്രി മദ്രസാണ് നാല്ല്ആണ് നാലിലാണേ അപ്പൊ രാത്രി മദ്രസേണ് ഇ കുളിക്കാ പറഞ്ഞല്ലേ മൂന്ന് വരെ രാവിലെ ഏയ്മണി മുതല് ഒമ്പണി വരെ പിന്നെ നാല് അ ഞ്ച് ആറ് രാത്രി ഏയ് എട്ട് ഒമ്പത് പ ത് സുബിഹിക്ക് ആറ് മണിക്ക് ഒടങ്ങി എ
ന്ന്ട്ട് എപ്പഴ വരാ നാല് മണിക്ക് ഓയാല് മഅ് പോവുമ്പത്തിനെത്തോ
എപ്പോ നാല്മണിക്കല്ലേ ആറ് മണി ആറ് മണി പോയിട്ടില്ല കു
ഇപ്പൊ ആ ആഹ് ഇപ്പ ആറ് മണിക് ന്ന്ട്ട്ടപ്പഴാ വെരാ
തീര സമയല്ല്യ മദ്രാസിന് ട്ടര ആവുമ്പോ വീട്ട്കെത്തും അതിപ്പഞ്ആറുമണിക്ക് പോയാ ഒര് ആറേമുക്കാ ഏഴ് മണി ആവുമ്പോ ബാങ്കൊടുത്തു ഏയ്മണി ആയാ ബാങ്കെ താല് അതുകഴിഞ്ഞ് പി പിന്നിം ഒന്ന് ഒരുമി കൂടി പഠിച്ച കയ്ഞ് ങ്ങാണ്ട് ഇശാസ്ക്കാരും കഴിഞ്ഞിട്ടാ വി ട്ട്ക്കെത്താ അപ്പം
ആഹ് അപ്പൊ പിന്നെ സ് ഇസ്കൂള്ത്ത പഠിക്കാനൊക്കെ നേരണ്ടാവോ
ആഹ് വയങ്കര വിജയാണത് മര്‌ത് മൂന്ന് വരേ രാവിലയപ്പ ഞമ്മക്ക് രാത്രി ഇഷ്ടേര്ന്നു ഇത് കയി തീരല്ല പിന്നെ ക്ക്‌ ചേറ്യേ ഒരു മോളുണ്ട് രണ്ട് വയസ്സായ. ഓളും കൂടി. അങ്ങട്ടും ഇങ്ങട്ടും ഒരുപിടീം വലീം ഒക്കപ്പാടാവുമ്പൊത്തിന് രാത്രി ഞാൻ നോക്കലെന്നല്ല രാ ത്രയൊ പിന്നെം ടൈമുണ്ടെങ്കി മദ്രസ്ത്തെ വായിപ്പിച്ചും രാവിലെ ഒരെട്ട് മണിക്കാട്ട് വിളിച്ച്ക്കാണ്ട് ഒമ്പതേ അയിമ്പീനാണ് സ്കൂ ബസ്സര്യാ ഇവിടെ അട്ത്തന്നേണ് സ്കൂള് അഞ്ചിറ്റക്കെ ഉള്ളൂ ബസ്സിന് അപ്പോ ഉം എന്താണ് അപ്പൊ എഴുതാള്ളും വായിച്ചാള്ളും അപ്പ ഇര് ത്തൊള്ളൂ
അപ്പൊ പിന്നെ വന്നിട്ട് ഭക്ഷണോക്കെ കഴിച്ചിട്ട് പിന്നെ ഉറങ്ങാനാവല്ല
ന്നെ പിന്നെ അവ തോന്നണംത് ചെയ്യണം ഇത് ണന്ന് അയിന് വരാണെങ്കിൽ ഓലെ ഓല അയിനില്ല ടം ഓല് കണ്ടെത്തു ഇതിപ്പോ അയിനുള്ളതായിട്ട് ആയി റ്റൂല്ല ഇള്ളിന മറ്റേ ഓല് കളിച്ചല്ലേ ഓലെ പ്രായം പ്പതല്ലേ
ആ അതന്നെ സ്കൂളിട്ടൊന്ന കളിക്കാനോ ഒന്നും നേരല്ല്യാലെ
അല്ല അതന്നില്ല എന്നാലും ഇള്ള ടൈമില് ചെലപ്പം പോകും ചെലപ്പം കുളി രോ മൂടാണ് ഓന് ന്റെ മൂഡിനനുസരിച്ച് ചെലപ്പോ കളിച്ചാൻ പോകും ചെ ചെലപ്പോ പോകൂല നാലര നാലര ആവുമ്പള എത്ത മൂന്നാം ട്രിപ്പൊക്കെ ആണ് ഉം ബസ് മൂന്നാം ട്രിപ്പ് ആണ് ഇങ്ങട്ട്
അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോത്തിന് പിന്നെ ഇപ്പൊ മദർസയിലും പൂവാലായിലെല് കുളിം നിസ്കാരൊക്കെ കഴിഞ്ഞ് ആ
ഇപ്പൊ ചാമ്പൊക്ക ഉണ്ട് നാലും ചാമ്പക്ക ഇട്ടീനും ഉപ്പും മുളകും തിരുമ്പാണ് അവിടെ ഞാൻ പറഞ്ഞ ഇപ്പ ഓതു മദ്രാസില് ഇവിടെടുത്തന്നേണ് നോക്കിയാ കാണ് ണോട്ത്തന്നെ മദ്ര സ. അപ്പൊ വേഗ ആഹ് വടെ നോക്കിയാ കാണും ആ വളവ് തന്നേണ്. അപ്പൊ വേഗം നോക്കി ക്കോ നോക്കിക്കോ ഞ് ഓതാന്ന് നികണ്ടാർഞ്ണ്.
ആഹ് ആഹ് പിന്ന വേറെന്തൊക്കെ?
വേറെന്തൊക്ക
വേറെ ന്ത് ആഹ് സുഖാണ് മഴ അ വീട്ടില് വ് ട എല്ലാരൂണ്ട് ഇമ്മിം ഇപ്പിം അനിയത്തിയേളും ഞാൻ ഇവടെ ഇന്റ വീട്ടിലാണ്.
ഏഹ് ഇങ്ങളെ ല്ലാ എന്നോ ആയ
ആഹ് ആഹ് ആ എയ് ഇപ്പൊ കൊറച്ചീസായി ഇങ്ങട്ട് വന്നിട്ട്. മോളും ഇവിടെ ഏണ് ചേർന്ന്ക്ക്ണത് പ്ലസ് ടു കഴിഞ്ഞിട്ടേ അപ്പൊ പിന്നെ അവിടുന്ന് പോവെണെങ്കി രണ്ടോസം കേറി വരണം ഇപ്പൊ ഇവിടുന്ന് നടക്കാനുള്ള ദൂ ഉള്ളു
എനട്ടു മോള അവിടെക്കലാ
ഇല്ല ഞാനും ഞാനും മോളും തന്നെ ഉള്ളു ഭർത്താവ് പൊർ പൊറത്താണ്
വിദേശത്തോ ആഹ് അപ്പൊ അവിടെ അവിടെ മുമ്പ് ഒപ്പിരുന്നില്ലേ
ആഹ് അപ്പൊ നീ ഉള്ളോ പി അവിടെ കല്യാണം കഴിച്ചു അഹ് അവിടെ ഉപ്പ ഇമ്മിംയൊക്കെ മരിച്ചരിക്ക്ണ് ഇല്ല പെങ്ങമാരൊക്കെ പിന്നെ ആഹ് ഞങ്ങൾ വേറെ വീട് വച്ചിക്ക്ണ് പിന്നെ അഹ് വേറെ ആരും ഇല്ല ഇപ്പ അടുത്താ മരിച്ചത് ഈ നോമ്പിനു കഴിഞ്ഞ നോമ്പിനാ മരി ചതുമ് ആദ്യം മരിച്ചിരുന്നു പിന്നെ ഇപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ
ആ ആ അപ്പൊ പിന്നെങ്ങളടെ മോളൊറ്റൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്പ വരുമ്പോ നോക്കിയാ മതീല്ലല്ലേ ഉ ഉ നിങ്ങളെ വീട്ടില ആാരൊക്കെ ഉള്ളന്ന് നിങ്ങളും
ഇവിടെ ആ ഉമ്മയും ഉപ്പിംപിന്നെ അനത്തികളും ഞാനും മൂത്തതിന്റെ താഴെ മൂന്ന് അനത്തികളുണ്ട്
ആണുങ്ങളൾായിട്ട് ആരുല്ലേ
ആ ഇല്ല ഇല്ല ഇല്ല ആണുങ്ങളും ഇല്ല എല്ലാരും കല്യാണം കഴിഞ്ഞഞ് ആ എല്ലാരും കല്യാണം കഴിഞ്ഞഞ് ഇപ്പോ ചെറിയ ആള് വിശേഷം ഉണ്ട് കെറ്ബം ഉണ്ട് ഇതാണ് പ്രസവിക്കാൻ ആയയിക്ക്ണ് ഓഗസ്റ്റില്ഏറ്റവും ചേർത്തിന് ബാക്കില്ല മറ്റർക്കെ കുട്ടികളൊക്കെയി
ആ ആ ആ ഇങ്ങെരെഎത്ര വയസൊക്കെണ്ട് നിങ്ങക്ക് എത്ര വയസുണ്ട്
എക്ക് പിന്നെ അതേ ഇരുപത് വർഷം ഇപ്പ കല്യാണം കഴിഞ്ഞിട്ട്
ആ ആ അങ്ങനെ ഉ
വേറെന്തൊക്കെ
അവിടെ വല്യ പുതിയണ്ണാളും ഉണ്ടോ പെൺകുട്ടികളുണ്ടോ എന്റെ അനിയന ഇങ്ങനെപ്പോ പെണ്ണ തിരഞ്ഞോ ണ്ടിരിക്കാണ്
അതെതെ ഇല്ല ഏ ഇപ്പ എല്ലാരും കല്യാണം കഴിഞ്ഞു ഞങ്ങള് ഇവിട
ആ ഞാനും മലപ്പുറത്താണ് ഞ ഞാൻ മലപ്പുറം അനക്കഴത്താണ്
ആനക്കയത്ത് തീരൂരൊക്കാ ഭാഗത്തല്ലേ
അല്ലല്ല പാടി കടക്ക് കേട്ട്ണോ
ആ വണ്ടി കേട്ടിട്ടുണ്ട് മഞ്ചേരി വണ്ടി മലപ്പുറം തന്നെ മലപ്പുറം മഞ്ചേരി വന്ന അടെല്ലേ ആ ഞങ്ങളിവിടെ പിന്നെ ഇവിടെ ഏർ പവാളാഞ്ചേരി
വാളങ്ങി ആാ എന്റനിയൻ ആ എന്റനിയൻ ഒരു ഷോപ് ഇട്ടിരുന്നു അവിടെ അവിടെ സ്റ്റാൻറിന്റ ടുത്തൊക്കെ ആയിട്ട് വാളാഞ്ചേരി സ്റ്റാൻഡ് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ കൃത്യായിട്ട് അറിയില്ല ആ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് മാത്രമേ വന്നിട്ടുള്ളൂ
ആഹ് ഈ ഭാഗത്ത കൊന്നണ്ടാവ
ഫണ്ട് തെരഞ്ഞോണ്ടിരിക്കുന്ന് ആഹ് അന്നാൽ ജയണ്ണൻ കാണാൻ വേണ്ടിവന്നു അപ്പോ സ്റ്റാൻഡിൻ്റെ ആളടെടുത്താണ് ന്ന് പറഞ്ഞോണ്ട് അങ്ങനെ
ആഹ് എന്താ ചെയ്യുന്നെ
വേഡിനെ എന്താ പ്രസിംഗിന് അനിയന് അനിയൻ ഇവിടെണ്ട് ഓൻ കൊണ്ടോട് ട്ടി അയിന്റെ കട ഇണ്ട് അയിന്റെ വേറൊരു ക ടേനു അവടെ ഇട്ടത് വാളാഞ്ചേരി ഇട്ടത് ആ അപ്പൊ അവടെ വാളാഞ്ചേരി ഇട്ടന്ന ആ ഉദ്ഘാടനത്തിന് ആ ഓനക്ക്ന്നെ നോക്കണേ ഓൻ കൊണ്ടോട്ടി ഒരു കടണ്ട് അയിലാ ഓൻ നി കണതെ
ആഹ് ആഹ്
പേരന്ത നെൽമണ്ണ ഭാത്ത് നോക്കണ്ട് ഒരു സ്ഥലം അയിന് പറ്റിയൊരു സ്ഥലം കണ്ട അവിടെ ഇടണം ന്നൊക്കെ പറയണ്ട് വളാഞ്ചേരി അത്ര പോരാന്നൊക്കെ പറയണ്ട്. ആ പ്രസ്സ് ക്വസ്റ്റ്യൻ പേപ്പ പ്പറ് അച്ചടിച്ച്ക്കാ, നോട്ടീസ്, ബുക്ക്സ്, ബുക്കോളൊക്കെ ഉണ്ടാ . സ്കൂളത്തെ കാര്യങ്ങളാണ് മെയിനായി. പിന്നെ അമ്മ ക്ക് കിട്ടണം സർക്കാർ അങ്ങനത്ത ഒക്കെ കിട്ടണം വോട്ട്
ആ ഈ അക്ഷയ പോലത്തെ ഒക്കെ ആയ്ക്കാരല്ലേ അങ്ങനത്തെ ആണോ അക്ഷയ പോലത്തെ ഓൺ ഓൺലൈൻ സെൻ
അക്ഷയാ പറഞ്ഞാ ഞമ്മുക്ക് ഓരോന്ന് ഞമ്മക്ക് അപ്ലേ ഓരോ
ആ ആഹ് അങ്ങനത്തെണ്ടല്ലോ പ്രൈവറ്റ് ആയിട്ടും ചെയ്യണ ത്.
അതല്ല ഇത് അതല്ല ഇത് നമ്മള് നോട്ടീസ് അച്ചടിച്ചാ പ്പൊ എലക്ഷനൊക്കെ വന്നാലൊ ക്കെ നോട്ടീസൊക്കെ ഉണ്ടാവുല്ലോ. അങ്ങനത്തെ കാര്യങ്ങള് അച്ചടിച്ചാ ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിച്ചാ ആ ഈ ഫോട്ടോസ്റ്റാറ്റ് ഇടുക്കൂല്ലേ അയിന്റെ ഒരു വല്യോ വല്ല്യൊ സംഭവം ആ. ഫോട്ടോസാറ്റിന്റെ വല്ല്യത് ബൾക്കായിട്ട് കൊറെ ള്ള ആ ആ കൊറെ കൊറെ ഓർഡറോളൊ ക്കെ. പിന്നെ ബുക്കാള് ഇണ്ടാക്കി കൊടു ത്ണ്ട് പ്പം ട്യൂഷൻ കൊക്കെ പ് ടീച്ചേയ്സ് ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബുക്കാള് ഓരോ പാടൊക്കെങ്ങനെ വേ അഹ് വിചാരിച്ചി
അഹ് ഉണ്ടാക്കി കൊടു കൊടുക്കൂല അങ്ങനൊക്കെ
എൽ എസ് എന്റെ യു എസ് എന്റെ അങ്ങനത്തെൊക്കെ കുറെ വർ കാള
അങ്ങനെ കൊടുക്കല്ലേ ആഹ് ഒരാൾന്നെ ഉള്ളു നീന്?
അതിന്റെ തായ ഒന്ന് കൂടി ണ്ട് നോ
ഒരാളാണ് പ ആ
ആ രണ്ട അനിയന്മാർ ള്ളത് ഞാനും രണ്ടനിയന്മാരേ ഉള്ളു. ആ ഓൻ ഡിഗ്രി സെക്കൻഡ് ഇയറ്
ആഹ് ആഹ് ആഹ് ന്നെ ക്കെ ആഹ് ആഹ് ഹാ വീട്ട്ല് അപ്പൊ ഉം ഇപ്പീയിമ്മിം
ആ ഔടെ ആ അവരെന്നെള്ളു. ഇഞെന്നെങ്കിലും ഇഞ് മൊഹറം പത്തിന്റന്ന് ഒരു ലീവ് വിചാരിച്ച്ങ്ങെനെ ന്ക്ക്ണ്ട് പെര്ന്നാ
അഹ് പോവാനിലേ ആ പിന്നെ ഈ മദ്രസൊയിവായി കിട്ട് വൈകുന്നേരക്കാവുമ്പോ പോവാ ന്നാലും ബുദ്ധിമുട്ടേക്കാരലേ? ആഹാ ഓ ഒണ്ടാവൊല്ലോ ഒമ്പതും പത്തും അവധിണ്ടാവല്ലോ ല്ലേ? സ്കൂൾ പൂട്ടുമ്പോ പത്തൂസം പൂട്ട് കിട്ടിയാ ഇപ്രാശ്യം അവ്ടെ? ക്കെ
ആ മദ്രസ് അവധി
അതൊക്കെണ്ടായിനി ഇണ്ടായിരുന്നു അയിനൊക്കെ പോയിനു വെക്കേഷൽല് മാക്സിമം കിട്ടണ മാതിരി മദ്റസ ലീവില്ലേനെക്കെ രിച്ച് പോയി കാരണം സ്കൂൾ തൊറന്ന ക്ട്ടൂ
ച്ച് പോവൂലെ ആ ഇബടെ ഇബടാരാള്ളെത്? ത് മ്മക്ക്.
ഇവിടെ ഇവിടെ ഉമ്മണ്ട് ഇപ്പയില്ല ഇപ്പാ മരിച്ചിട്ട് പ്പോ നാല് കൊല്ലായി.
ആഹ് ആഹ് ആഹ്. . പിന്നെ വേറെ നിങ്ങളെ കൂടാവൂലേ.
ഏഹ് മുത്തച്ചി.
ഇമ്മ നിങ്ങടെ കൂടാവൂല്ലേ.
ഇളച്ചി വേറെ പോയി ഇളച്ചിപ്പ പോയിറോ പാസായി പോയി ആ ആ ഓള് വേറെ പോയിക്കണ്. അപ്പൊ ഓടുന്നത് കഴിഞ്ഞ ആഹ് സ്കൂള് തുറക്കണീന്റെ തലേന്നാ വന്നെ അപ്പൊ ചെറിയ കുട്ടിയള്ളല്ലേ. കുട്ടിനെ നോക്കാന് കുട്ടിനെ നോക്ക ക കഴിഞ്ഞരപ്പ ഉമ്മ അവിടെ എ
ആ ആ അമ്മ അവിടെയാവലേ ഇളയച്ചി എത്തക്കാരല്ലേ
അവിടെനിക്കൽ
ആഹ ഉ ഉ ചായ വൈകുനേരത്തെ ചായ കുടി കഴിഞ്ഞാ
ഏഹ കഴിഞ്ഞു
ചായ കൂടി കഴിഞ്ഞോ
ചായ കുടി ചോയിച്ചാൽ മക്കൾ ക്ക് കൊടുത്തു സ്കൂൾ വിട്ടാന്നക്കാണ്ട് അങ്ങനെ കൊടുത്തു ഇച്ച് നോമ്പ് ആണ്
ആഹ അവിടെ അങ്ങനെ തന്നെ നോമ്പന്നെ
ആ ആഹ ഒന്ന് മുതല് ഉണ്ടായിരുന്നു ചിലപ്പോ ഒമ്പത് പത്തും ചിലപ്പോ കിട്ടുള്ളൂ
ആഹ അപ്പൊ പിന്നെ ആദ്യക്കന്നെ എടുത്തിട്ടുണ്ടാവൂല്ലേ
കിട്ടിനോടത്തോളം കി
പിന്നെ ആ അങ്ങന തന്നെ അവസാനം കിട്ടലൊക്കെ നമ്മൾ ആദ്യം തന്നെ നോക്കാ നല്ലത് ഞാ പോ വിളിക്കട്ടാപ്പ വിളിക്കട്ടാ
ആ ആയിക്കോട്ടെ ശരി എന്നാ
ആഹ ശരി
ആ